ഹലോ
ആഹ് വിശേഷം എന്തൊക്കെയാ?
ഏഹ് നല്ലെ വിശേഷം മയേണ്ട്
ഉം മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ട് ചാറ്റൽ മഴ ആയിറ്റ്ണ്ട്.
ആഹ് പിന്നെ ച ചായൊക്കെ കുടിച്ചോ വെറുംഞ്ചായൊക്കെ കുടിച്ചാ?
ഇല്ല, ഇല്ല കുട്ടിച്ചില്ലാ പിന്നെ കുട്ടിയാള് മോനെ മദ്രസേല് പർഞ്ഞ ഞ്ഞയച്ചു ചെർതിനെ അങ്ങനെ, അങ്ങനെ ഇരിക്കാണ് അപ്പഞ്ഞി കോളെയ്ത് ഇന്നാ ഇഞ്ഞി അടുക്കളേക്ക് പോവാന് പ്ലാന്
അതുപോലെത്തെന്നെ ഞാനും മോളിതാ മദ്രസ്സിലേക്ക് പോയി.
ആഹ്
ആഹ് ആഹ് നല്ല മഴ വെര്ന്ന്ണ്ട്. നല്ല മഴ വെര്ന്ന്ണ്ട് ഇവിടെ. കരന്റാണെങ്കില്ങ്ങനെ കളിക്കുന്ന് ഒരിക്കലും ഓഹ് ആഹ് ഒരിക്കല് വെര്ന്നുണ്ട് കരണ്ട്ങ്ങനെ പോകുന്നുണ്ട്.
ആഹ് അതെ, അതെ അതെന്നെ റെയ് റെയ്ഞ്ച് പ്രശ്നണ്ട് ഉം
അതുകൊണ്ടായിരിക്കും.
അതായിരിക്കതെ ഉം
ആഹ്
ഇതൊക്കേണ് ഉം
പിന്നേ ഇനി കൊറേ ലേറ്റാവോ ചായ കുടിക്കാന്?
ഇല്ല്യാ മക്കളൊക്കെ എ എട്ടെര ഒമ്പത് മണിയൊക്കെകുമ്പൊക്ക് പോവുമ്പോക്കിനൊക്കൊ അപ്പക്കിനൊക്കെ ചായാവും.
ആഹ്
മോന് മോള് ലാബ് ആഹ് മോ അത് ചെർത് വല്ല്യ കുട്ട്യാളാ മൂത്തോര് രണ്ടാളും.
ആഹ് വെൽതോ?
ചെർതും വല്ലിയത് മൂത്തത് മോള് ഇരുപത്തൊന്ന് വയസ്സായി. മോൾ ലാബിലാണ്. അഹ് പ്പ പോയി പ്പൊ രാവിലെ. ഇല് ഇല്യാ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിണ്ട് അടുത്ത മാസം കല്യാണം അടുത്ത വർശ് - ഷം കല്ല്യാണം ഏപ്രി
ആഹ് ചെർത് എത്രാം ക്ലാസ്സിലാ?
ചെർത് നാല് ഉം നാലില് സ്കൂള് നാലില് മദ്രസ്സ്ല് മൂന്നില്.
ആഹ്, ആഹ്
മ്പത് വയസ് ഉം അയ്നെ മദ്രസേ പർഞയച്ച്. പിന്നെ രണ്ടാമത്താള്
ഒമ്പത് വയസ്സ് മൂത്തത് മൂത്തതിന് ഹും ഹും
അതെ ആഹ്
ആഹ്, ആഹ്
പിന്നെ മോളെ മോളെതായെ മോന്ണ്ട് വേറെ മോന്ണ്ട്. അവന് പ്പന്നെ പത്തൊമ്പത് വയസ്സായി.
ആഹ്
അവനും പ്ലെസ് ടു കഴ്‌ഞ്ഞിട്ട് എ സി മെക്കാനിക്കിന്റെ അത് പോളി പഠിച്ചിട്ട് ഉം പോളീ ല് കൊണ്ട് ചേർത്തിട്ട് അത് പഠിച്ച അയിന്റെതിലാണ് പോന്. സർവീസിന് പോവാണ് ഉം മൂന്ന് മക്കള് ഉം.
ആഹ് ആഹ്.
പിന്നെത്ത ചേർ ഹസ്ബൻഡ് ചെന്നൈ
ആഹ് പിന്നെ വേറേല്ലം താമസിച്ചതായിരിക്കുംല്ലേ. വേറെ താമസിച്ചായിരിക്കുല്ലേ നിങ്ങള്.
ആഹ് ഒറ്റക്കെന്നാണ് ഒറ്റക്കന്നാണ് ഉം.
ആഹ് ആഹ് ഇന്നെന്താ ചായക്ക്.
ഉ ചായക്ക്ന്ന് എന്താന്ന്ങ്ങനെ ഇരുന്നലോയിക്കാൻ ദോശ് ശയാണ് കൂടുതലും ണ്ടാക്കാ. കുട്ടികൾക്കൊക്കെ ദോഷല്ലെഷ്ടം.
ആ് നമ്മലെ ആഭ്യന്തര പ്രശ്നാത് ലെ ഉച്ചക്കെന്ത്‌ണ്ടാക്കും രാവിലെ. എന്ത്ണ്ടാക്കും രാത്രി എന്ത്‌ണ്ടാക്കും.
മറ്റതെല്ലതെല്ലാം അന്വേഷണം നമ്മുക്ക് നേരം വെള്ത്താ പിന്നെ തന്നാല്. എന്ത്‌ണ്ടാക്കും എന്ത്‌ണ്ടാക്കും ന്ന്ള്ള ആലോചന.
അതെ അതന്നെ പിന്നെ ഞാനിന്ന് ദോശയും. പിന്നെ ഇന്നത്തെ സാമ്പാർ എരിപ്പ്ണ്ട് അത് പിന്നെ കോറ കുറച്ചു സദ്യ മാത്രമായിരുന്നു
ആഹ്
മ്മ്
പുളിദോശ അതോ സാധാ ദോശ തന്നെ.
പുളിദാശ.
ആഹ് പുളിദോഷക്ക് സാമ്പാർ രസാ.
ആഹ് അതുകൊണ്ടാ സാമ്പാർ ഇല്ലത കൊണ്ട് പുളിദോശൊക്കെ അരച്ച് വെച്ച് തന്നടാ മാവ്.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം.
എന്ത് പണി കടി ഉണ്ടാക്ക ചോറുണ്ടാക്ക തന്നെ.
ഇനിയിപ്പൊ തോടങ്ങണം രാവിലത്തെ ഒക്കെ ചായ ഉണ്ടാക്കി പിന്നെ അപ്പത്തേക്ക്.
നമ്മക്ക് പേണ്ണങ്ങക്ക് ഉം അതെ.
ഇപ്പ മഴയണ്ട് പക്ഷെ മുറ്റ അടിക്കാനുള്ള പണിയില്ല അത് കൊറവുണ്ട്.
ആഹ് അത് കൊറച്ച് കുറവുണ്ട് ഇപ്പം മുറ്റത്തിറങ്ങാൻ പറ്റാത്ത കൊണ്ട്.
അതന്നെ പിന്നെ ഈ തുണി വിരിക്കലും മടക്കലും അതും ഇല്ല.
ഉം അതും അല്ലാതെ ഓവറില എന്നും ഇല്ല
ഇല്ല.
ആതേ പിന്നെ ഹസ്ബൻഡ് നാട്ടിലാ.
ആഹ് ഹസ്ബന്റ് നാട്ടിൽ തന്നെ.
ഉം ഉം.
ഇനീപ്പോ. മോ ഇപ്പൊ മദ്രസ പോയ ഓണം
കുട്ടി മോള് ആഹ്.
ആഹ് ഇനിയിപ്പ ചെറിയ മോൾ മദ്രസിൽ പോകില്ല ഇനിയിപ്പ നെയൈസറിലേ പോള്ളൂ. ഒപത് ഒമ്പതേകാല് ഇങ്ങനെയകും വണ്ടി വരാൻ.
ഉം ഉം ആ നഴ്സറി ചേർത്തക്കണല്ലേ എൽ കേ ജി.
അഹ് നഴ്സറി ചേർത്തക്ക് ഹ്മ്.
ഉം.
പിന്നെ യൂണിഫോം എല്ലാം കിട്ടിയത് കൊണ്ട് അതിന്റെ ആ ഒരു. സന്തോഷത്തില മൂപ്പര് അത് ട്ട് പോവാന് ഇതുവരെ. കളർ ഡ്രസ് തന്ന ഇട്ടത് ആഹ് ഇന്ന ഇന്നലെ കിട്ടിയത്. ഉം അതെത്ര പ്രാവശ്യ ഇന്നലെ രാത്രി എടുത് നോക്കുവായിട. ഹയ്യോ അതന്നെ ഒരിക്കൊരു കൊ ല്ല ആദ്യ ആയിട്ട് ഇടുന്നതല്ലേ ആഹ് അല് നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞ കാരണം ബെൽട്ടും ഷോക്സ് എല്ലാം കിട്ട ബാക്കിയാ അത് മറ്റന്നാളെ കിട്ട കിട്ടുള്ളൂ ഒരിക്ക അതിനൊന്ന സമയം ഉണ്ടാവ ഇല്ലല്ലോ ഉം
ആല്ല കിട്ടിയാ പിന്നെ ഇടണ്ടേ പുതിയതല്ലേ
ആഹ് കൊറേ ദിവസഴച്ചു ആഹ് നൈസർ തറന്നരെ ഷൂ ആവിട്ടെ ഷൂസ് ആവിട്ടെന്ന്ോിക്ക ഞാൻ പറഞ്ഞ യൂണിഫോ ഇട്ടാട്ട് ചവിട്ടാലോ യൂണിഫോമിന്റെ കൂടെ അത് ഉണ്ടാവുള്ളൂ ഉം പിന്നെ
അതെ വേറെന്താ വേറെ പ്രശ്നൊന്നുല്ല ചെടികളും കൃഷികളൊക്കെ ഇണ്ടാ ഒന്നല്ലല്ലേ
ആ ചെടികളുണ്ട് അത്യാവശ്യം പിന്നെ കൃഷികള് വലിയ സ് സ്ഥലം ഇല്ലാത്തോണ്ട് നമുക്ക് ആവശ്യമായ പച്ചമുളക് കറിവേപ്പില പിന്ന പറങ്കിത്തൈ അങ്ങനെ മുരിങ്ങയ്ല
ആക്കടല്ലേ
ചേന അതക്കെ ഉണ്ട് ഉം
അതെ ആഹ് ആഹ്
ആഹ് കൊറച്ച് സ്ഥലേള്ളൂ നമ്മുക്ക് വീടും മുറ്റം കഴിഞ്ഞാൽ പിന്നെ ചെടി കൃഷി ചെയ്യാനായിട്ട് ചെറിയൊരു സ്പൈസേള്ളു
ആഹ്
ഉം പിന്നെ
പിന്നെന്താ
ഉം പിന്നെ എന്ത് നല്ല വിശേഷം
കറക്റ്റ് കിട്ട വെച്ചക്കെ കർമ്മില്ല
ഓഹ് ഇല്ല ഇല്ല മീനനീ കുറച്ച ഒരു പത്ത് മണില്ല ഇവിടെ വരാന്
വണ്ടി മീ വ മീ വണ്ടി വര വരിക്കുംല്ലെ
ആഹ് മീൻ വണ്ടി വരും
ഉം ഉം
പിന്നെ അങ്ങനെ വാങ്ങിക്കൂല ഹസ്ബൻഡ് മീൻകോട്ടില്ല പിന്നെ എനക്കും വലിയ ഇഷ്ടയ്ല്ല പിന്നെ എനക്ക് ഇതിന്റെ ചാറ് ഇഷ്ട കഷ്ണം കൂട്ടൂല്ലെങ്കിലും
ഉം ഉം
പിന്നെ മക്കൾക്കും വലിയ കാര്യ ഇല്ല അതുകൊണ്ട് എപ്പളെ ങ്കിലേ വാങ്ങള്ളൂ
ഉം ഇവിടെ കുട്ടികൾക്ക് മുത്തർക്ക ഉണ്ടാക്കാൻ പറ്റില്ല മീന് ചെറുതന് വേണം അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കും ആഴ്ച രണ്ടു ദിവസമൊക്കെ മീൻ വാങ്ങിക്കോുള്ളൂ പിന്നൊക്കെ പച്ചക്കറി കോഴിമുട്ട ആഹ് അതൊക്കെ തന്നെ വിട
ആഹ് നമ്മ നെത്തല് മത്തി ചെറിയ മത്തി അതെല്ലാം അങ്ങനെ വലിയ വലിയ മീനന്ന ഇഷ്ടം ഇല്ല
കല്യാണം അതെ ഉം ഞാനും പടി ഇവിടെയ മക്കൾ കൂട്ടുയാണെങ്കിൽ അതൊക്കെ തന്നെ കൂട്ടള്ളൂ ആ ചെറുമീനുകള്
ആഹ് അതന്നെ
മാന്തൾ
ആഹ് ഇവിടെ നത്തല് നത്തലല്ലേ ചെറിയ ആ അത് പൊരി വച്ചാലേ അത് മാത്രമേ ഇവര് കൂട്ടുള്ളൂ പിന്നെ ചെിലപ്പങ്ങാനും മത്തി കൂട്ടിയലായി പിന്നെ വാങ്ങി അതുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യണോ എങ്ങനെങ്കിലും തന്ന് തീർക്ക ആഹ് അത് കൊണ്ട് മടിയ ആ ഹസ്ബൻഡയ്ന്റെ ഭാഗേം നോക്കൂല
തീരെമയ്
വേനിന്റെ
അതെ അതാ ന്ന്ണ്ടാന
ല്ലതോണ്ട് അങ്ങനെ ആഹ് ഓര് കഴിച്ചാ പിന്നെ നമക്ക് ക്കെഴപ്പല്ല എങ്ങനെങ്കിലും നമ്മള്ണ്ടാക്കിപ്പോ
ഇണ്ടാക്കും ഉം അവര് കഴിക്കാണ നമ്മള്ണ്ടാക്കും. ഞമക്ക്ണ്ടാക്കാനും മടി എന്നും ഈ പച്ചക്കറിണ്ടാക്കാണ്ടന്തെങ്കിലും
സാമ്പാർ, കൂ ട്ടറി, പച്ചടി, മോര കാച്ചത് അങ്ങനെന്തെങ്കില്ണ്ടാക്ക ചെയ്യാ.
അതെ
ആണോ എർച്ചി കൂട്ടും ക്ഷേ എർച്ച്യമ്മക്ക് മട് ത്തല്ലേ അട്പ്പിച്ചൂട്ടാൻ പറ്റൂല. വള്ളോ നമ്മള് മീനും വെർജൊറന്നും പോലെ എർച്ചി കഴിക്കാൻ പറ്റൂല.
പറ്റൂല അതെ
ആഹ്
അയ്‌ല്ജ് കുടുങ്ങി അണ്ടാ അതും മീൻകൂട്ടാത്ത കാരണം വെല്ല്യെ പാടാ പച്ചക്കറ്യെന്നൊപ്പിക്കണ്ടേ അല്ലാ ഹസ്ബൻഡ് മീൻ കൂട്ടാത്തത് കൊണ്ടേ പച്ചക്കറ്യെന്നൊപ്പിക്കണം അത് വെല്ല്യെ പാടാണ്. എന്നും പച്ചക്കറിങ്ങനൊപ്പിക്കാ ഉം ഒരു മീനണ്ട് വാങ്ങി കറ്യെച്ച അമക്ക് പണ്യയ്ഞ്ഞ് പൊരിക്കേം ചെയ്താല് അമ്മളെ
ഇങ്ങള് മീൻകൂട്ടെങ്കിലെന്ത് സുഖാ ഉച്ചക്ക് മീൻകറിണ്ടാ ക്ക്യാ അത് തന്നെ രാത്രീം കൂട്ടാ ഇതിപ്പോ ഇ എല്ലാത്തിലും കൂട്ടാ ഇത് ച്ചക്കൊരു കറി വെച്ച്ട്ട്ണ്ടാവും രാത്രി വേറെ കറി വേണോ രാവിലെ വേറെ കറിവേണോ
തിൻ ഉം പിന്നെ ഇനിയിപ്പോ ഞ് തൊടങ്ങണല്ലേ രാവിൽ ത്തെ പരിവാടികള് ആഹ് ഇന്റെതലക്കാന്ണ്ട് മിഷീൻ്റാത്ത് ഇട്ട്ട്ട്ണ്ട്.
ഉം ഞാൻ മിഷീന് അലക്കണ കംപ്ലൈയ്ൻ്റാ അപ്പൊ ഞാൻ പിന്നെ കല്ത്തന്നെ തിര്മ്പും പിന്നെ ഇൻക്ക്പ്പോ ഒരിഷ്ടായി കല്ല് മ്മേ തിര്മ്പല്
ആഹ് ആറ്റേ ഞ് ഒണക്കങ്ങന്യാ
അയിന് അയ്മേ ശെര്യായ്ക്ക്ണ് തിര്മ്പ്ണേനാ കൊഴപ്പം. ഉം അപ്പൊ അയില്ട്ടൊണക്കും.
ആഹ് ഞാനത്പോലെ കല്ല്മ്മല കല്ല്മ്മ തന്ന്യാലക്കല് പക്ഷെ ഈ മയത്ത് നടക്കൂല
നട്ക്കൂല അതാ താ ശെര്യാണ്
വെലിയൊരു പൊള്ള്ണ്ട് അപ്പറ അത്കൊണ്ട് പേട്യാ അവടെ നനക്കാന് അതെടിഞ്ഞ് പോവുന്നുള്ളത്
ഉം ഉം ഉം
ഉം ഒര് എന്നാ പറയാ ഒരേ നല്ല ഹൈറ്റിനുള്ളതാ
ഏഹ്
എന്തൊണ്ട് ആര് വന്നാലേൽപ്പിക്കും മയത്ത് മുറ്റത്ത്ക്ക് കേറ്യാ വ അങ്ങേ അങ്ങേ വാത്തെർങ്ങരുതേന്ന്ള്ളേ
ഉം ഉം
പേട്യാവും പിന്നെ നമ്മളെ ഇന്നർ വേയേർസെല്ലാം എഹ് കല്ല് ല്ലാംണ്ട് ബാക്കിയെല്ലാം മെഷീൻ്റാത്ത് ഇടാ ചെയ്യാ അത് ടാൻ പറ്റൂലല്ലോ.
അതെ അത് വൃത്തിയാണെങ്കിൽ അല്ല് മത
ആഹ് ജമക്കോര് ഇത് സമാധാനം വേണെങ്കില് കല്ല്മ തന്നെ അലക്കണം ആഹ് കാരണം കുട്ടിൾള്ള ഡ്രസ്സ് എല്ലാംമ്പോ
അഹ് യൂണിഫോമും കാര്യൊ
ആഹ് നമ്മളത് കച്ചറിയൊന്നും ഉണ്ടാവൂല പക്ഷെ കു ട്ടെടേല് കച്ചറ ഉണ്ടാവും ഉം ഉം
അങ്ങനെ ഞാൻപ്പ ഫുള്ള് കല്ലുമ് തന്നെ ആയി അതും ഓക്കേ ഓക്കേ ഓക്കേ
അഹ് ആഹ്